ഹലോ
ഹലോ ആഹ്
എവിടെനി ഇവിടെണ്ട് ഒരു വിവരും ഇല്ലേനല്ലോ
ആഹ് അയ് ഈ സ്കൂൾ പൂട്ടൊക്കെ ആയിട്ടേ വീരുന്ന് വിര്നോക്കും വീട്ടു പോവും പിന്നെ എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും ബാങ്ക് പോവാന് ഉംമ് സാധനം വാങ്ങാൻ പോവാനെ ആഹ് വെക്കേഷനായിട്ട് കല്യാണം അങ്ങനെയല്ല ആഹ് ആഹ് അതൊക്കെയിരുന്നു തെരക്കായിട്ട്
ഫണ്ക്ഷസോഡ് ഫങ്ക്ക്ഷൻസ് ആണ്ല്ലോ
ആഹ് അതെ ഓരോ പരിപാടികളാ
അതെ
മ്മ് പിന്നെ മാ കൊറച്ച് മാങ്ങാ പഴുത്ത് കിട്ടി
ആഹ് വീണതാണ് വീണതാ അല്ല
ആഹ് അ ഇത് പറ ഏഹ് വീണത് അപ്രത്ത വീട്ടിന്ന് ആ താത്തതന്നതാണ് ഇതുണ്ടല്ലോ കോ കോമാങ്ങ ആഹ് കോമങ്ങല്ല ആഹ് ആദ്യൊക്കെ ഞങ്ങള് ചെറുതായിരുന്നന്ന് ന്റെ തറവാട്ടിലേണ്ടായിരുന്നു പ്പോ കോമാങ്ങ കിട്ടലന്നല്ല അപ്പോ അപ്പോ അത് അവരും ചെറിയൊരു മാവ് ഉണ്ടായത് ഈ വർഷം പൂത്തതാണ് അപ്പോ അത് ഇണ്ടായപ്പോ കൊണ്ടു തന്നതാണ് എന്താ ടേസ്റ്റ്റിയോ നല്ല മതി മധിരം അതിനു മുൻപ് ഇതില് ആല ടെസ്റ്റാ പണ്ട് കോമാങ്ങപ്പ അങ്ങനെ എവി
കോമാങ്ങ പോ എവിടിം കാണാല്ലല്ലോ ഇല്ലേ ഞങ്ങക്ക് ഇണ്ടായിനി ഞങ്ങളത് മുറിച്ചേ ഞങ്ങള് വല്യ മരേനി അതിന്ന് കിട്ടൂലേനി ആഹ് അത് വെല്ല്യ മരം ആവും ആഹ് വെല്ല്യ വെല്ല്യ മരം അയ്ന്റെ അയ്ന്ന് പറ ക്കാനും കഴിയുലാ ഇത്തിൾ കണ്ണിയോണ്ട് ഫുള് ഇത്തിൾ കണ്ണി ആ മരത്തുമേലൊക്കെ അപ്പോ തായെ വീണം മുയുവോം വവ്വല് ചപ്പിയത് അണ്ണാന് ഇതാ കടിച്ചത് അങ്ങനത്തെക്കെ ആവുംബോ തിന്നൂല്ലല്ലോ കിട്ടാതായി പിന്നെ ആഹ് മുറ്റനേറയെ ചീഞ്ഞടുക്കും ആഹ് ഏയ് പണ്ടൊക്കെ അങ്ങനെയൊക്കെ വീണു അത് കടിച്ച ഭാഗ ചെത്തിണ്ടിട്ടൊക്കെ എത്ര കഴിച്ച ആഹ് പ്പൊ പറ്റൂല ഇപ്പ നിപ്പ വൈറസ്
റ്റുല അതെ അന്നൊരു വൈറസും ഉണ്ടായിരു ന്നില്ലാ അന്നിട്ട് എന്താ ഇതി കയിഞ്ഞ ഇങ്ങനെ മാങ്ങൻ ഗുഡ്‌സിൽ കൊണ്ടുയരുന്നേ അപ്പോ കോമാങ്ങ കോമാങ്ങ ന്ന് പറഞ്ഞപ്പോ ഞാന് എന്താ കൊറെ ആയി ഞനൊക്കെ ചെറ തായിരുന്ന ഞങ്ങൾ തറവാട്ടിലുണ്ടാ അന്ന് കഴിച്ച ഓർമ്മേണ് പ്പൊ കോമാങ്ങന്ന് കണ്ടപ്പോ ഞാൻ വാങ്ങിട്ട കൊറച്ച് എന്താ നോക്ക ക്കായിരച്ചിട്ട് ഒര് അമ്പത് രൂപക്ക് വാങ്ങി വെറും പച്ചവെള്ളം പോലെ ഒരു ടേസ്റ്റുല്ല അപ്പോ ഞാനോർത്തെ ന്നാ ഇത് പണ്ട ക്കെ നമ്മളെ കുട്ട്യേളാകു മ്പോ എന്ത് കിട്ടിയാലും തിന്നുലോ ആ ടേസ്റ്റ് ആരിക്കും ഇതിന് ഈ ടെസ്റ്റ്‌ തന്നെ ആയിരുന്നോ എന്നൊക്കെ തോന്നിയിട്ടോ ഒരു ടേ സ്റ്റുല്ലാ അപ്പോ ഇന്നലെ ഈ താത നമുക്ക് ഇവടെ ചക്കണ്ടേ അപ്പോ ഞാനൊരു ച ക്കന്റെ കഷ്ണം കൊടുത്തപ്പം ഈ മാങ്ങന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞണ്ട് അപ്പോ എന്നോട് നോക്കി ഇവടെ കോ ഞാൻ തെരാ ട്ടോ ഇന്ന് വീണത് വേറെ ആരിക്കോ കൊടുന്ന് നാളെ വീയയാണെന്നുണ്ട നിക്ക് തരാ പറഞ്ഞേന് ആ താത്തെയ് എന്നിട്ട് നിക്ക് ഇന്നലെ വൈന്നേരം കൊണ്ടത്തന്ന് അത് അപ്പോ ഞാൻ പറഞ്ഞ് ഈ കോമാങ്ങന്റെ പണ്ടത്തെ ടെ റ്റൊന്നുവില്ലല്ലോ ഗുടിസാരം വന്നപ്പോ ഞാന് വാങ്ങീട്ട് ഒരു ടേസ്റ്റുവില്ല ഒരു പച്ചവെള്ളം ഇങ്ങനെ കഴിക്കണം അങ്ങനെ ഒരു നീരയിന്ന് ഇങ്ങനെ വര അപ്പോ അവര് പറയാ ഏഹ് നല്ല മധുരണ്ട് പറഞ്ഞ് ഞാൻ തരണ്ടേന്ന് പറഞ്ഞിട്ട് തന്നു കൊണ്ട് തന്നുന്നലെ അത് കൈ മുറിച്ചിട്ടുണ്ടല്ലോ അന്ന് എന്താ ടേസ്റ്റ് അപ്പോ ഇതെന്ത് മാങ്ങയാണ് ഈ ഗുഡ്സാരൻ കൊണ്ടന്ന മാ കോമങ്ങന്നെന്നേണ്
അത് വേണങ്കി മൂക്കാത്തതേക്കും മൂക്കാത്തത് വാടി പഴുത്തത് അങ്ങനെയൊക്കെ ഇണ്ടാവോല്ലോ ആഹ് അതോണ്ടായിക്കും കോമാങ്ങ നല്ല ടേസ്റ്റാണ് മൂത്ത് പാക ത്തിലുള്ള പഴിപ്പണങ്കി നല്ല ടേസ്റ്റാ അതെല്ലാ കാലവും ഒരേ പോലെയാണ് ഇത്
ഉം ഉം നമുക്ക് ഇവിടെ ഉള്ളത് കിളിച്ചുണ്ടനാണ്. ഏ, അത് നല്ലതാണ്. അച്ചാറിടാനും
ആ, ആ, പയ്ത്തിട്ടൂല ഇത് പുഴുവരും. ആ, പഴുത്താൽ പുഴു വരൂലേ. അ പഴുപ്പിക്കാൻ കഴിയുലലേ. പഴുകുല. നാല്
മരത്തിൽനിന്ന് പഴുകുല അത് ആ, പറിച്ചെടുത്തിട്ട് നമ്മൾ പഴു പഴുപ്പിച്ചാൽ നല്ല അത്ര ടേസ്റ്റ് വേറെ മാങ്ങക്കില്ലായിനും ആരോ ഒന്നും ഉണ്ടാവൂല.
ഒന്ന്ണ്ടാവൂല ഒക്കെ എന്താ അറിയോ ഇ ആര് വലിക്കുമ്പോൾ പല്ലിന്റെ അടിയിൽ കുടുങ്ങുലോ, ഇ കോമങ്ങയ്ക് അത് ഉണ്ടാവും. ആരുണ്ടോ?
ക്കണ്ട്
ഞങ്ങൾക്കുണ്ട്, അത് മക്കൾക്ക് ഇഷ്ടപെടുല. ഇങ്ങൾ പറഞ്ഞത് ശരിയാണ്. അ, ഇതെന്താ പയ് പഴ്ത്ത് ആകെ അങ്ങനെ ഒരു ഇതാണല്ലോ. പഴുപ്പ് എറിയലൊക്കെ. പക്ഷേ അയിന്റെ ടേസ്റ്റ് ഇഷ്ടള്ളവർക്ക് ഭയങ്കര ഇഷ്ട.
ആ, ഇപ്പ നമ്മളെ കിളിചൂണ്ടന്നിരിക്കണ വാർ
വാർപ്പി ന്റെ മേളികാണ്. അ, അപ്പോ സുഖാണ്. അവിടെ കുത്തി നീക്കും വാർപ്പി ന്റെയ് മേലെ.
അപ്പ ഞങ്ങൾ അങ്ങട് ആ, പച്ച പച്ചക്ക് അച്ചാർ ഇടാന്അത് എടുക്കുല ഈ ഭാഗ ചെറുത്‌ എടുക്കും. ഇങ്ങോട്ട് തൂങ്ങിയത് എടുക്കും. എന്നി്ട്ട് ഈ മൂത്ത് കഴിഞ്ഞിട്ട് വാർപ്പിന്റെ മേലെ പോയിട്ട് ആ, പറച്ച് ഇപ്പോ ഒരു ബക്കറ്റ് പറിച്ച് പഴുത്തു മഞ്ഞ കളർ, എന്താ ടേസ്റ്റ് വീടിന്റെ അടുത്ത് എല്ലാർക്കും കൊടുത്തു. വീട്ട് ക്കും കൊടുത്തയച്ചു. ഇപ്പോളും ആത ഇരിക്കണ് മക്കളോട് ഇനി അത് കഴിച്ചോളി അറിയാം. കേടന്ന് പോകുംന്നറിയം നല്ല മാങ്ങേല്ല ആര് ന്നും ഇല്ലാത്ത.
ആരൊന്നും ഇല്ലത്തെ. ഉം. ഇവിടെണ്ട് ഇന്നലെ നല്ല മഴത്ത് വീണത്. ഓല് പണി കഴിഞ്ഞ് വരുമ്പള് ഒരു വീട്ടിന്നു കൊണ്ടോന്നണ്. ഞാനിപ്പ പറഞ്ഞിട്ടോളൂ മോളോട് എന്താ അത് എന്ത് വാങ്ങിക്കാറില്ല. പക്ഷേ നല്ല മഞ്ഞ കളർകണ്ട്.
അതെ.
കോമാങ്ങല്ല. നല്ല ടേസ്റ്റ ഉണ്ട്. നല്ല മധുരം. തൊലികോരു കൈപ്പ്ണ്ട്. ഈ കിളിച്ചുണ്ടനണോ എന്തൊ ഇക്ക്‌ അറീയി ല്ല.
അ,, കിളിചുണ്ടൻ അങ്ങനെ പഴ്ത്തു ചാടി വിഴുന്നുംല്ല. അത് കിട്ടൂല അങ്ങനെ ഉം, ഉം. അത് പഴിപ്പിക്കണം.
നല്ല മഞ്ഞ കളറ് കടയിൽന്ന് വാങ്ങണ ആ ഒരു കളറ്. അപ്പോ അത് ഞാൻ പോളോട് പറയേ കൊറേ ണ്ട് അൻക്ക് വേണ്ടങ്കിണ്ടാക്കിക്കൊ അല്ലെങ്കി ഇങ്ങനെ ഓരോന്ന് ഈ, ഒയിവല്ലേ. അപ്പോ ഓരോന്ന് ഉണ്ടാക്കികൊണ്ടുനിക്കും. അപ്പോൾ ഇങ്ങള് തിന്ന്ണ്ടങ്കി തിന്നോളി. അല്ലെങ്കിൽ വേഗം എന്തങ്കിലും ഉണ്ടാക്കി തീന്നോളിൻ അതു കേടരും. വീണത ആകുമ്പോ വേഗം കേടരും. ഉം. കേടരും. അല്ലെങ്കി നമ്മൾ പഴുപ്പിച്ചു പഴുപ്പിച്ചു ഇതാകണം. അതൊക്കെ ആകുമ്പോ പിന്നിംകൊറ നിക്കും.
ആ, ഞാ എന്നിട്ട് ഈ കിളിച്ചുണ്ടൻ പറിച്പ്പ എന്നോട് പറഞ്ഞു അതിന് ഇതുണ്ടല്ലോ നമ്മളെ ഈ പഴുക്കാനിടുന്ന എല എന്താ പറയാ കൊന്നന്റെല. കൊന്നന്റെ എല ആ, ഇല ഇടും പഴുപ്പിക്കാന്. നമ്മൾ ഈ, കൊന്ന കൊന്നപ്പൂവിന്റെ എല ഇടും. അതവിടെണ്ട്. ഇവിടെണ്ട്. തൊട്ട അടുത്ത ബാക്കിലുണ്ട് അപ്പോ എന്നോട് ഹസ്ബന്റ വിളിച്ചപ്പോ പറയാം നീ അത് ഇട് അത് ഇട് ഞാനും മെയിന്റെ വെക്കുല. അത്ട്ട എല്ലാം ഒന്നിച്ച പഴുക്കും. എന്തിനാണ് അപ്പ ആന്ന് പറയും. ഞാൻ ഇട്ടിട്ടില്ല. പതുക്കെ പഴുത്ത കുറച്ച് കുറച്ച് ട്ടാക്കാലോ ഏഹ് അപ്പൊ അവണ അവണ അങ്ങനെ എടുത്ത് ഇപ്പം ഇപ്പല്ലാം പഴുതു അപ്പൊന്നല്ലടുത്ത് എല്ലാർത്തും കൊടുത്തു അല്ല നമ്മള് വ ഏഹ് എലാണ ഞ്ഞിപ്പോ ചാക്കിലാണ് വെക്കണ അല്ലെങ്കിൽ ബക്കറ്റിലോ പെട്ടിയിലോ നമ്മള് കട്ലാ പെട്ടില്ലോ അയ്ലാണ് വെക്കണ ആദ്യം കൊന്നണ്ടൽ വെക്ക എന്നിട്ട് കൊർ മാങ്ങ അയ്ന്റെ മുകളിൽ നെരത്തിയിട്ട് പിന്നീ കൊന്നന്റെല വെക്ക
അങ്ങനെല്ലേ ആഹ് അപ്പൊ ഈ പഴൊക്കെ പൈപ്പിക്കാനൊക്കെ അങ്ങനെ ചെയ്യാല്ലേ
ആഹ് വ ആഹ് പഴം പൈപ്പിക്കണേ കാണ വന്നോ പഴം പൈപ്പിക്കൽ ചാക്കില് ചാക്കിട്ടും മൂടാൻ പറയും
ആഹ് അ പോകടുലൊക്കെ ണ്ട് അതുണ്ട് ചാക്കിട്ട് മൂടലൊക്കെ വരും ആഹ് ഉം ഉം
കൊന്നണ്ടലും വല്യ കിട്ടണണന്നുണ്ടേൽ ങ്ങനെ വെച്ച് മൂടിയാലൊക്കെ വേഗം പയിക്ക അതും പറയും ഇവിടെ വായക്കോലണ്ടാവുമ്പോള് പിന്നെ ചാക്കിട്ടും മൂട റിയ ആഹ് റിം തിന് ഒന്നിച്ച് പയ്ക്കാനോ റിം അങ്ങനെ അത് ഇങ്ങട്ട് ഇട്ട് എല്ലാം ഇങ്ങോട്ട് ഒന്നിച്ച് കാണാൻ വേണ്ടീട്ടേ ഞാന്
ഞാന് ആദ്യൊക്കെ ആന്നറി വിട്ടക്ലെറി ഒന്നിച്ച് പഴുത്താലേ പിന്നെ മക്കൾക്കും വേണ്ട്യര്യല എല്ലുമ്പാടെ ആവുമ്പോ ആർക്കും വേണ്ട്യര്ല്ല ഏത് സാധനവും അധികം തിന്നൂലല്ലോ നമ്മള്
ആഹ് അതാണ്
ഉം വെറുതെതാവും ഞാൻ പറയാം ആഹ് ചക്ക ഞങ്ങക്ക്ല്ലാ അടുത്തുന്നൊക്കെ കിട്ടും ഇൻക്ക് പഴുത്തതാണിഷ്ടം എന്റെ ഹസ്ബൻഡിന് അയിനോട് പുഴുക്ക് ഉണ്ടാക്കണണ ചക്ക പുഴിക്കില്ലേ കൂട്ടാൻ വെക്ക ങ്ങെൾന്താ കൂട്ടാന്നെല്ലേ പറല് അങ്ങനെ തേങ്ങരച്ച് ആഹ് തേങ്ങക്കരച്ച്
ക്ക നമ്മള് വെള്ളംല്ലാണ്ട
ആഹ് വെള്ളല്ലാ തന്നെ പടച്ച് അയ്ല് തേങ്ങിൻ ചീരപർങ്കിം പച്ചമുളകോ ഈ ചീര പറങ്കിയോ പിന്നെ ചെറിയ ഉള്ളി ഒക്കെട്ടാണ്ട് ചതക്കി ആഹ് അയിക്കോയ്ക്ക ഉം മീ കറ്യോ എറച്ചും മീനൊക്കെ നല്ല ടേസ്റ്റ് ചിക്കൻ കറിനാട്ടി ഇൻക്ക്
ആഹ് അതെ അതെ എഹ് പിന്നെ ഞങ്ങള്
ക്ണോല്ണ്ട് ട്ടോ ഉണക്കല് ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കും ഒക്കെ ടെസ്റ്റ അങ്ങനെ ഇണ്ടാക്കും തൈര് ഇവിടെ അങ്ങനെ ഇവിടെ അപ്പയും ചക്കയും ഒക്കെ അങ്ങൻത്തെ ഉം
ഞങ്ങള് എന്റെ വീട്ടില് നമ്മളെ വിടെ നാട്ടിൽ ണ്ടാക്കുന്ന പോലെ ങ്ങട്ട് വെള്ളത്തി വെള്ളത്തോ വെള്ള
വെള്ള പോലെയാവു അതും ടേസ്റ്റ് ആണ് അത് അപ്പൊ ങ്ങളെങ്ങനെ വെക്കുന്നെ വെള്ളല്ലാതെ എങ്ങനെണ്
അല്ലല്ല ചക്ക അരി അല്ല നീളത്തിലാ അരിയാ വട്ടത്തിലല്ല എന്നിട്ട് ഒരു മൂന്നാല് സ്പൂണ് വെള്ളമൊക്കെ ഒഴിക്കുള്ളൂ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഓ
ക്ലാസ് വെള്ളം
ആഹ് അതെ അതെ ആഹ്
പിന്നെ ചെറിയ തീയിലങ്ങട്ട് വേവിക്കും അതെ ആഹ് അങ്ങനെ ആട്ട് അങ്ങനെ വേവിച്ചിട്ട് പിന്നെ എന്താ ച ഈ തേങ്ങായും നല്ല ജീരകവും ഒക്കെ മ്മ് മ്മ് വെച്ചിട്ട് അങ്ങനെ നീ നല്ല ജീരകട്ടാ ടേസ്റ്റാ എനിക്ക് ആഹ് ആഹ് ഒരു ടേസ്റ്റ് എനി ഇഷ്ടപ്പെട ഇഷ്ടപ്പെടേല്ല ആഹ് ഞാൻ ഇവിടെ ഇടലേ ഇല്ല അഹ് ആഹ് ഈ ജീരകം ചക്കേക്ക് എല്ലാരും പറഞ്ഞേക്കട്ടോ മധ് കുറച്ച് മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കി നല്ല ജീരചട്ടാ വേറെ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞേക്കാ പക്ഷേ എനിക്ക് ഇല്ല ഒന്നും ഇടൂല ഇങ്ങനെ ഈ തേങ്ങയും ഇതൊക്കെ ഇടും പക്ഷേ ഈ ജീരകത്തിന്റെ പരിപാടി ഇഷ്ട ഇൻക്ക് ഇഷ്ടല്ല ഇവിടെ ഈ ഭാഗത്തൊക്ക ഇടുന്നോലുണ്ടാവും പക്ഷേ ഇൻക്കിഷ്ടല്ല നമ്മൾക്ക് നമ്മൾക ഇഷ്ടല്ലത് നമ്മൾ തീരടൂലല്ലേ അയിക്ക് പൊരേല് വേറെ ആൾക്ക് ഇഷ്ട ആഹ് ഇഷ്ടണ്ട് പറഞ്ഞാലും ഞമ്മളിടൂല ഇക്ക് ഇഷ്ടേയല്ല അല്ല കറി ഉണ്ടെങ്കി പിന്നെ അതിന്റെ ആവശ്യല്ല അറിയുന്നില്ലെങ്കിലാണ് ജീരകൊക്കെ വേണ്ടേ തോന്ന്ണത്
ആഹ്
മീൻകറിയോ ഇറച്ചി കറിയോ നല്ല നല്ല ടേസ്റ്റ് ആഹ് ഇവിടെ മക്കക്ക് ഇതൊന്നും വേണ്ട ഞാന അത് മുറിച്ചിട്ട് കഴിക്ക്ണോല് കയിച്ചോട്ടെ വിചാര്ച്ട്ട് അടുത്തൂടെ ആഹ്
ഇന്നൊരു ചക്കടാനുണ്ട് അത്പ്പന്നാ നാളെയാകുമ്പോ കേടു വരും വയ്യ അത് മുറിച്ച് അയിന്ള്ളൊരു പണിയാണേ അത് പിന്നെ കൊണ്ട് കൊടുക്കലും നോക്കലും നമ്മെ സമയം അതിന്നനെ അങ് പോകും
അയിന് അടുത്തുള്ളവരോട് പറഞ്ഞാ പോരെ അങ്ങനെ പഴുക്കുണ്ട് വേണ്ടോല് ഇട്ത്തോളി പറഞ്ഞാ പോരെ
ആഹ് അടുത്ത തെയ്
തെയ് എങ്ങനെ
ചക്കയാണ്
ഹലോ ഹലോ കേൾക്കുന്നില്ലേ
നോക്കി നിന്ന് അത് പഴുത്ത്
ഉം
ക്കെണ്ടാവും നാളട നാളട നാളട വിചാരിച്ച് ഇന്നലെ നോക്ക നോക്കുമ്പോ അത്ങ്ങനെ ഒരു ഭാഗം കറുപ്പ് കളറായി അപ്പൊ എനിക്ക് തോന്നിയത് പയുത്തിട്ട്ണ്ട്
ആഹ് കറുപ്പ് കളറായീണെങ്കി നല്ലോം പഴുപ്പ് ഏറീണ്
പയുപ് കൂടിയേ ഒരു ഭാഗം പോയി കുറച്ച് ഒരു ഭാഗം
അത് പിന്നെ നല്ല പഴുത്താലും രസണ്ടാവൂല.
ആഹ്. കൊഴപ്പില്ല. മധുരൊക്കെണ്ട്. നല്ല മധുരണ്ട്. അങ്ങനെ എല്ലാ വീ അഞ്ചാറ് വീടാൾക്ക്ന്ന് കൊടുത്തു. വല്ല്യ ചക്കേണെ.
ആഹ്. അപ്പോ ചുരുക്കി പറഞ്ഞ ഇങ്ങളെ വീടിന് ചുറ്റും ചക്കയു മാങ്ങയൊക്കെ ഇണ്ട്ല്ലേ?
ഒക്കെ അങ്ങണ്ട് നമ്മ അമ്മളെ സ്ഥലത്തന്നെ ഇണ്ട്. സ്ഥലം കൊറവാ. പത്ത് സെന്റെ ഉള്ളൂ. പക്ഷേ അതിലെല്ലം ഇണ്ട്.
ഞങ്ങളതു അത്രേന്നെ ഉള്ളൂ. ആറ് ഏഴ് സെന്റെ ഉള്ളു. പക്ഷെ മാ മാവിന്റെ കോമാങ്ങന്റെ മരംണ്ടായിന്. അത് മുറിച്ച്. കഴിഞ്ഞ വർഷാ മുറിച്ചെ. അതൊറ്റൊന്ന് ഞങ്ങക്ക് കിട്ടൂല. വല്യ മരേയ്ന്. വാർപ്പിന്റെ മോള്ക്കും മുറ്റം സിറ്റോട്ടിന്റെ അവ്ക്കും ങ്ങോണ്ട് വീണിങ്ങട്ട് അത്ങ്ങട്ട് യാ ചപ് ഉം. വണ്ണായ്ക്ക് മരം. ഉം. ചായി അണ്ണാനൊക്കെ ചപ്പിയത് അത്പോലെ വവ്വാല് ചപ്പിയതൊക്കെ അങ്ങനെ അച്ചിക്കാണ്ട് വീകും. എന്നിട്ട് നമ്മുക്കണ്ട് വാരി ആഹ് വാരി ഇടാൻ തന്നെ അറപ്പാണ കോലത്തില് അതാണ് ഈച്ചയും കൊത്തണ്ണിയും പോവ്വേല്ല അതിന്റെ സ്മെല്ല്ണ്ടായാല്. അങ്ങനെ മുറിച്ച്. മുറ്റം വൃത്തിയാക്കാന് കേടായി കെടക്കല്ലേ. ആഹ് അപ്പൊ മുറിച്ച്. മുറിച്ചപ്പാണ് അതിന്റെ നെലേം വെലേയറിയ്ന്നെ. ഭയങ്കര വെയില്. അത്ള്ളപ്പോ ഒരു തണലേനി.
ആണല്ലേ? ഉം ഉം ഉം ഉം.
എന്നാ ആയിക്കോട്ടെട്ടോ.